ഹലോ
ആഹ അതെ
ഞാൻ എന്താഞ്ഞി കാട്ടന്ന്
ആഹ അതെങ്ങനെ കട്ടായി ഞാൻ കട്ടാക്കി ഇല്ല ങ്ങള് കട്ടാക്കിയോ
ഏത്
ആര് ൻ്റെ കോൾ ങ്ങൾ കട്ടാക്കിയോ ആഹ ആഹ
അയ്യവേ മ്മെ അർഞ്ഞിട്ട് പുടിച്ച് ഞെക്കി ഇന്നല്ല ഇപ്പൊ ഇത് ഒന്നള്ളല്ല ജാർജ് ഇത ർശ താത്തെ ഉം
ങ്ങള് ഹോളിൽ വട്ട പോയി നല്ല കളി കച്ചിട്ടുണ്ടാവും ഫോണിലല്ലേ ഇല്ലേ ചോറ് കൊടുത്താടെ ഇരുത്തിട്ട്ണ്ട് ചോറ് കൊടുത്താടെ
ആടീ അത് ആ ആഹ
ഞാന എപ്പ ടി വി ഓഫ് ആകണോ അപ്പോ ഉറങ്ങും ആഹ
ആഹ ഞൻ അതിലക്ക് അടിച്ചു അപ്പൊ ആ പെണ്ണ് ആപ്പ് ഓപ്പൺ ആക്കിട്ടില്ലന്ന് തോന്നണതേ
ഞ യിൻ്റ് കാര്യം കൂടുതൽ പറയേണ്ട
ആഹ്
ഉം
അത് ശരി ഉം കുട്ടികളെ മാരിപിക്ക തിന്ന് കണ് ഒന്നുകൂടി വാണങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ വണ്ടെനു എന്നാലും കൊടുത്തക്കണന്ന് പറ
അതെ
ഉം
ഇന്ന് എന്താപ്പ മാരിപ്പിക തിന്ന് കണ്
അ അതെറ കൊറച്ച് ഇറ്റലെ പഠിപ്പ് ഒകെ കഴ്പത്തിന് ഓൽ കൊറക്കം വരും അപ്പൊ സിയു ഒന്നും ചോറ് എന്നെ തിന്ന് നില്ല
ആഹ ഇവിടെ എന്താ കാട്ട അറിയോ ഇട ചോറന്നാ പിന്നെ പഠിച്ചാൻ തോന്നൂല അങ്ങനത്തെൊക്കെ ഇടപടെ
ഉം ഇത പഠിച്ചണ എണ്ടിച്ചല്ലേ ഇപ്പൊത് പഠിച്ചണ തന്നെല്ലേ
ആഹ് ചോറന്ന് കൊറച്ചര കൊറചേര ഇരിക്കും രിക്കൂല ചോറന്നാവുന്ന ഇരിക്കൂല അപ്പൊ അവക്ക് കൊയങ്ങാണ് ക്ഷീണാണ്ട് ഒക്കെ പറയും
ഓൽ കളിച്ചാനൊന്നും പോവില്ലല്ലോ
ഏയ് ഓൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ
ആ അതാണ് ഇത അങ്ങനെയല്ലേ ഇത് ബേഗ് ഇവിടെ വെക്കുംമ്പോത്തേനും കൂട്ടുകാരന്മാർ അവിടുന്നും ഇവിടുന്നും ഓക്കേ വിളിച്ച് വലിയ സ്കൂൾക്ക്ന്നെ വന്തേളിക്കാൻ പോകുക
ഏ ന്നാ ഓനോട് ഇങ്ങോട്ട് വരണ്ട അവിടെ നിന്നോളാൻ പറഞ്ഞാൽ മതി കളി കേട്ടിട്ട് പോന്നാ പോരെ
ഉം
കളി കഴിഞ്ഞിട്ട പോന്നാൽ പോരറെ
ആ അത് പറ്റൂല ഇവിടെ വന്ന് ഹാജരായിട്ട് പോകാൻ പറ്റുള്ളൂ
ആഹ് ആഹ്
അതെല്ലാരും അങ്ങനത്തന്നെദ്യ ഉള്ളവരൊക്കെ അങ്ങന തന്നെ അവലൊക്കെ വന്ന് ബേഗ് പോണം ന്ന് വിചാരിച്ചിട്ട് പിന്നെയും പന്തും എ ടുത്ത് ജേസിയും ട്രാവ്സ് റൊക്കെ ഇട്ടിട്ട് പോകും
ആഹ ആഹ
ഉ പ്പ മയ്രിബി ബാഗൊട് -
ഇവടെ ഈ ട്ടീവിടെ മുന്നിലിരിക്കാ ന്നല്ലാതെ പൊറത്ത് ക്കനങ്ങൂല.
ഉം പിന്നെ
കുട്ട്യേളാമ്പോ കളിക്കൂതാകൊക്കെ വാണം.
ഉം അയ്നിപ്പതെ അവ്ട്ന്ന് ഇങ്ങ്ട് പൊറത്ത്ക്ക് പോരണെങ്കിലും എടങ്ങേറല്ലേ.
ആ ഹ്
അതാണ് നിങ്ങക്ക് ഇവടെവ്ടേങ്കിലൊക്കെയാര്നെങ്കി ന്നല്ല സുഖയാർന്നു.
ആ ഹ് അവട്ള്ളോരെല്ലേ പെരൊക്കെ വിറ്റിട്ട് ഉള്ള്കൂടെ ഉള്ള്കൂടെ പോരാണ്. ആ ഞങ്ങളെ തൂ ത കൂട്റവടെ ആവോല രണ്ട് പെരമാത്രോള്ളു.
ആഹ ഒറ്റേരൊക്കെ പോയല്ലോ ലെ.
ആ അവ്ട്ത്തോരൊക്കെ അധികം പോയി.
ഉം ഓലൊക്കെ ആ വയ്ക്കനെ വന്ന്.
ആ അതേൻതെനെണേയ് ഇവടെ തായ്ത്ത്ക്കൂടേ-
അ ത്തേ വേറെന്ന്ട്ട്.
ഇന്ന്ട്ടിഞ്ഞി ഇങ്ങളെക്കെപ്ലാ ചോറെയ്ക്ക ഇങ്ങളേം കയ്ഞ്ഞോ?
ഇല്ലേ എന്റെയൊന്നും കയ്ഞ്ഞിട്ടില്ല ഞാൻ- കൊറച്ചയ്ഞ്ഞിട്ട്.
ഇമ്മേം ഇപ്പേം കയ് -
ന്നേരെ വായ എപ്പളും കെരുതും ഞാപ്പോ സമയം നോക്കിയപ്പളാ എട്ട് മണിക്കൊരു- ഗുളിക കുടിച്ചാണ്ട് എന്നും ന്ന്ട്ടാ- ഗുളിക കുടിച്ച ഒമ്പതരക്ക.
അത് പറഞ്ഞപ്പന്റെ ഫൈമിനും ഗുളികണ്ട്.
ന്നല്ലെ കൃ ത്തിന് ഇഷ്ട്ട്ള്ളോളെ അവര് ചെലേപ്പോ ഈറ വന്നിട്ട് അത് കുടിച്ചൂല്ല.
ഗുളിഗകുടിക്ക്‌ട്ടാ ഫൈമേ ഗുളിഗകുടിക്ക്‌
യൊവനിക്കെന്തിനാ?
ഓൻക്കെയ് ന്നേരം വെള്ത്ത് നീ ച്ചാലൊരു- അലർജി ആ. ഉം അയ്ന് ഹോമിയോ ഇബടെ കൊണ്ടയ് കാണിച്ചിക്കാണ് എന്താ പറയാ. കൂട്ടുവരിലെയ്.
ഇങ്ങള് വെറും ഹോമിയൊന്റെ ആൾക്കാറലേ.
ആഹ് കൊറയ് കുടിച്ചലൊയ്‌
ആ
ആ
അത് സെരി ജ്ജ് കൊറേയായില്ലേ.
ആഹ് അയനെ ഞാൻ കൊറയ് അയ്ന്റെടേല് കൊറേ ന്നിർത്തും ചെയ്യൂട്ടാ പിനേം. പിനേം പോകും.
ആഹ പിനെ ഓ ഓർമ്മ വെരുമ്പ പിനേം കുടിച്ചുംല്ലേ.
ലെ ഹ ഹ ഹ ഫൈമിനെ ഇപ്പന്ന് ഗുളിക കൊടുന്നൊടുത്തുക്കുണു ഇപ്പ്ങ്ങള് ഗുളിക ട്ത്ത് വൻട്ട് ഗുളിക പറയണ കേട്ടപ്പളാ ഓർമ.
ആ ഞങ്ങളെറ്റൊ കാല് വേദനെയ്റ്റെ.
ആഹ്
കാലിന്റെ മടമ്പ് വേദനയിറ്റ്
ആഹ്
രാവിലെ നേരം വെളുത്തെണീച്ചാ കാല് നിലത്തക്കട് വെക്കാനനെന്നെ വെയക്കൂല
ആ എന്ത
അമ്മാതിരി അമ്മാതിരി വേദനയന്നു അ എന്നിട്ട് മോളന്ന്ണ്ട് ഇറങ്ങിയ ത്തണ്ടേ കണച്ചാ മോള്ന്നണ്ട് എറങ്ങി വരുമ്പോത്തന് മൂത്രേക്കാന് മുട്ടിട്ടു അതേപോലെ സിയുവിനെണീപ്പിച്ച് മദ്രസ്സക്കുവാൻ വിളിക്കും ഒക്കെപ്പാടൊരു തിരക്കകാല നേരത്തെക്കുംവെക്കാൻ പറ്റൂല ഹോസ്‌പിറ്റ ഹോസ്പിറ്റലക്ക് പോയപ്പോ കാലിന്റെ എന്താ വൈറ്റമിൻ ഡി കുറവാത്രെന്നു
ന്നിട്ടായിന് ഗുളിക തന്നിക്ക
വൈറ്റമിൻ ഡി ക്ക് ആ ഗുളികണ്ട് അത് ആഴ്ചിലാ വ്യാഴാഴ്ച ച്ചമാത്രം പിന്നെ വേറെ പിന്നെ ഞരമ്പിന്റെ.. ഉള്ളുകൂടെ ദശ വരാൻ തൊടങ്ങണ് ന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നൊക്കെ കുറെേ ഗുളികള്ണ്ട്.. ഗുളിക കുടിച്ചിട്ടടി ആ. കാൽസ്യ അ എല്ലിനെ കാൽസ്യത്തിനൊക്കെ ഗുളികണ്ട്.. കാൽസ്യത്തിന്റെ ഗളിക കുടിച്ചിട്ട് ന്നട്ട് തടിച്ചിക്ക. മ്മ്ഹ്ഹ്..
അ. ഓരോരോ കെടുകള് പറയ..
മ്മ്ഹ്ഹ്..
ഓന്ക്. ഈ ദൂരെ നല്ല ദൂരം ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റൂല..
ആ ആ..
ആഹആ..
കല് നൽത്തക്കണ്ട്. കുത്താ വെയി ക്കൂലങ്കി. പിന്നെ എന്താ കാട്ട്അ. കരച്ചിലൊക്കെ തൊടങ്ങിയന്നേ.. ന്നിട്ടആസു്പത്രികൊയതേ.
ഈ കാല് നെൽത്തുതാതെ. എന്ത് പണിയട്ക്അ.
മളെ ആ മടബ് നെലത്തൂത്താതെ. എന്ത് പണിയെടുക്ക.. ക അത് രാവിലെ രാവില ഒന്ന് തായത്. അല്ല രാവില അല്ല രാത്രി കട ആഹ. എന്നിട്ടൊരു. ഡോക്ടറേ.. ചെരിപ്പെഴുതിക്കാണ്. ഇപ്പൊ ഉള്ളു. കൂടെ ചെര്പ്പ്ട്ട്. നടക്കാണെയ്.
അപ്പൊ കൊറവുണ്ടോ..
ആഹ്. തണു പ്പൊന്നും പറ്റ് തട്ടാൻ പറ്റൂലാർ ഞ്ഞിട്ടെ പിന്നെ രണ്ട്.. നേരം ഉപ്പിട്ട വള്ളം അയിൽ കാല് മുക്കിയിട്ട് നിക്അ.. അതേപോലെ മ്മ്ഹ്. അതിന്ന് അന്ന പേ.
അതെങ്ങനെ അത് അതാണ് അതാണ് പേ ടാവ്ണവരെ നമക് നല്ല ഓർമേ
ആ. ടി പ്പ എട്ട് മണി ഓർമ്മല്ല.. മറ്റേ എട്ട് മജ്ലിസിന്നൂറിനൊക്കെ പോവുമ്പളേ..
ച് ഇങ്ങണ്ട്. പേതായി കിട്ടോളം. ഞമക്ക് എട്ട് മണിം. എട്ടരിം. ഒക്കെഓർമ്മ ണ്ടാവും..
ആ മജ്‌ലിസുനൂർന് പോവുമ്പോ എട്ട് മണിയുടെ ഗുളികൊക്കെ എടുത്തിട്ടൊക്കെ ഞാൻ പോയിര്ന്നേ.. അന്നേരപ്പ എട്ട്മണിന്നെ ഓർമല്ല വാണങ്ങി.. ന്ന്ട്ട് അലാറം. അലാറം വെച്ചാ മതിയ.. അതൊക്കെ ശരിയെണ് മറ്റേ. ക്ക. കാല് വേദനണന്ന് പറഞ്ഞാ അപ്പ ശരിപ്പ പറയും എട്ട് മണീടെ ഗളിക കു ടിച്ചോ. ഹ്. മ്ന്നെ. ചൂടുവള്ളം പുടിച്ചോ. എക്സൈസ് എടുത്തോ വെള്ളവ്നാട്.
ആഹ അവിടെപ്പന്താ രാഹുലൊക്കോ.
അല്ലേ സെമിർജിജോ ഇത് ഓർത്തോന്റെ ഡോക്ടറാണ്.. ത് വന്നു പോകെണ്. മ്ഹ്. മ്ഹ്. മ്ഹ്.. മ്മ്ഹ്. ഇത് ഓർതൊന്റെ..
ആഹ..
ഹ് ഹ ഹ്.. പിന്നെ മ്മ്ഹ്.
അപ്പൊ ഇക്ക്. ഇപ്പൊ കൊറെ പേദണ്ട്. ഇത് കുടിച്ചിട്ട് ഹ്ഹ്. ഓമിയോന്റെ കുടി കുടിച്ചിട്ട് പൈമിനുംകുട്.. ചപ്പോ നല്ല പേദംണ്ടായിന്നു പിന്നെ ഓന് അങ്ങനെ വിട്ട് വീണു. മരുന്ന് കൊടന്നെച്ചാലും കുടിച്ചൂല അങ്ങനെ ഇച്ചും പർടുക്കാനും. ഓർമ്മ ണ്ടാവുല. അങ്ങനെ.. അങ്ങനെ ഓന്റെഹ് നല്ല അധികയിപ്പോ മഠ
മ്ഹ്. മാറുല്ലേ...
ആ മാർണ് ണ്ട് കൊറെ കുടിച്ചുമൊ മാർണ് ണ്ട്.
എതുന്. എന്നും തുമ്പല.
ആഹ അവടെ സ്ഥിരായിട്ടാണ്ട് പോയി കുടിച്ചാ മാറൂയ്.. ന്നോട് മൂന്ന് കൊല്ല കുടിച്ചാ പർണ് ക്ണ്.
മ
അങ്ങനെ കുടിക്കണം എന്നാ മാറിക്കിട്ടു അതില് പതിനഞ്ച് ഇപ്പ ഇത ഗുളിക ഒരു മാസം കുടച്ച്േ ചെിലപ്പോ അയിൽ ചിലപ്പ അയയിലും അധികം ഇണ്ടോ
ആഹ ആഹ്
ആഹ
അത് ശരി.
ആ ഈ, ചെിലപ്പോ ഈ പണി ഉച്ചവരല്ലേ ഉള്ളൂ അത് അപ്പൊ പണിയുടെ അടിൽ പോണ വാർത്തിട്ട് കൊറ അങ്ങനും പോകാതിരിക്കും. ഉ എനക്ക്.
ാ ങ്ങന തന്നെ എൻന്റെറെ ഗളികടായിരുന്നു ഉച്ചക്ക് പണികളൊക്കെ ഒരുങ്ങി ചോറന്നലും തോലൊക്കെ കഴിഞ് കടന്ന എപ്പളാ ഓർമ്മോ ഉച്ചക്കത്തെ കുളി കുഴിച്ചിട്ടില്ല ഈ ഇഞ്ഞ അങ്ങനെ ബോട്ടന്നും കതി അവിടെ കടന്നു
ആ അതാണ് പ്രശ്നം.
ആ. ഒരുര് പൂച്ച റോട്ട കൂടെ വ ഒറ്റക്ക് പോണ.
ാങ്ങളും വേക്കോളേ ഒറ്റക്ക് ഫോൺ വിളിച്ച അങ്ങനെ പോയായി അതിനൊ ാവയും ചെയ്യും ഇങ്ങക്ക് നേരം പോവയും ചെയ്യും.
റോഡൊക്കെ കയിഞ്ഞ ഇപ്പൊ പണ്ടത്തെ പോലെ നല്ല വെളിച്ചാണ് റോട്ട് കൂടെൊക്കെ.
ആഹ അപ്പൊ
ആ ഇങ്ങനൊക്കെ ഉണ്ട്
ആഹ നിങ്ങളെ
ഉ ഉ ഞങ്ങള ഇടയിൽ ഇ തബല ലേറ്റ്ുണ്ട്േ
ഞങ്ങൾ അവിടൊക്കെ സെറ്റപ്പ് ആക്കിക്കണുല്ലേ
ഉം ജ വന്നിരുന്ന ആ സ്ഥലം ഒന്നും ഇല്ലപ്പോട്ടോ
ഉ നിങ്ങ വന്ന് ഫോട്ടോ എടുത്തു വന്നപ്പോ ഞാൻ കണ്ടിട്ട
ഉം അപ്പൊ അ നിങ്ങുടെ പേരൊന്നുമല്ല ഇപ്പ അന്നാ ഡാൻസിന്റെ പേര് പറഞ്ഞഞ് വന്നത്
അതെ അങ്ങനെ പോന്നതാ അല്ലങ്ങളത് സംസാരം കേൾക്കാന്നല്ല വീടൊന്നും കാണൂല
അ ശെരിയാ പിന്നെ. നിങ്ങളവിടു ആ പെണ്ണിന്റെ അത് എന്താായിടി മറ്റേ പെണ്ണിന്റെ.
ആ അത അങ്ങനത്ത തന്നെ വന്നായിട്ടില്ല.
ആ കുട്ടികളണ്ട അതാ അതിറെ വീട്ടിലാ. ആഹ.
അങ്ങത്തന്നെ ഒരു വിവരല്ല.
അത് ശരി.
ആം.
ഉ ഹും പിന്നെ?
പിന്നെ?
ഏത് ത്?
എങ്ങനെ ശരിന്നാട്ടോ.
ഉം ആയി ആയിക്കോട്ടെ ശരി ന്നാ ഉം.